ഹലോ കേക്കാമോ
കേക്കാം പറഞ്ഞോളൂ
ഞാൻ ചേച്ചി അടുത്ത വിഷയം നമുക്ക് സംസാരിക്കാം നമ്മുടെ ലഹരി ജ ലഹക്ക്ടിമപ്പെട്ട ഇന്നത്തെ യുവതലമുറയെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അല്ലെ ആ എന്താ യുവതലമുറയുടെ ലഹരി ജീവിതത്തെ ടി എന്താണ് ചേച്ചി
അ ചേച്ചിക് എന്താണ് പറയാനുള്ളത് എനിക്ക് എന്നുപറഞ്ഞ അതിന്റെ എന്തെങ്കി നല്ല വശങ്ങൾ എന്ന് പറയാൻ ഒന്നുമില്ലല്ലോ ഇല്ല ഇല്ല നല്ല വശം ഒന്നുമില്ല
ഒന്നുമില്ല അതെ ആ ഈ മദ്യവും അമ് എന്താ മയക്കുമരുന്നും കാര്യങ്ങളും എല്ലാം നമ്മളെ
കൊണ്ടെത്തിക്കുന്നത് പറയണ്ടോ എത്ര കുടുംബങ്ങള അങ്ങനെ കണ്ണിര് ല്ലായത്
അതെ ഇപ്പൊ പത്രങ്ങളും ടിവികളും എല്ലാം തുറന്ന കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ഈ വാർത്ത മാത്രമേ ഉള്ളൂ ആ എന്നാ മധ്യാസത്തിലായ മകൻ ആ അമ്മേനെ അടിച്ചച്ച് കൊല്ലുന്നു മധ്യാസത്തിലായ മകൻ അപ്പനെ അടിച്ചു കൊല്ലുന്നു അല്ലെ അപ്പൻ മകനെ അടിച്ചു കൊല്ലുന്നു
കാലായിക്കഴിഞ്ഞു അതന്നെ
അത് ഈ ലഹരികളുടെ അമിത ഉപയോഗമാണ് കേട്ടോ ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു ഈ മദ്യം മാത്രല്ല ഈ എന്താ കഞ്ചാവും എം ഡി എം എ പോലുള്ള രിവസ്തുക്കളെല്ലാം നല്ല രീതിൽ ഇപ്പം ആൾക്കാരിലക്ക് ഈ ഈ ഗ്രാമങ്ങളിൽ പോലും ഇതെല്ല ഇപ്പോ മായി കിട്ടുന്നൊരു സമയമാണ് ഞാൻ പണ്ടൊക്കെ ഞാൻ ഈ അടുത്ത കാലങ്ങളിലാണ് അറിയുന്നത് ഈ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഈ എം ഡി എം എ പോലുള്ള സാധനങ്ങളൾ എ
അതൊക്ക സ്കൂൾ കുട്ടികളട കയ്യില് കൊടുത്തിട്ട് അങ്ങനെയാണ് കുട്ടികളെ അയില് അയില് വലയില് ആക്കുവാണിപ്പം. അയിന്റെ
അതെ അല്ലെങ്കിലു മിഠായീല് ചോക്ലേറ്റിലൊക്കെ ഇതിന്റെ ആദ്യത്തെ രസം പകർന്നുകൊടുക്കുവാണ് കുഞ്ഞുങ്ങൾക്ക് അവരതിൽ നിന്ന് തന്നെ ചെറിയ പ്രായത്തി തന്നെ പഠിച്ചാണ് കയറി വരുന്നത് ഇതിന്റെ ലഹരി എന്താന്നെന്നും അല്ലെങ്കി അതിലേക്ക് പോകാനുള്ള ഒരു ചായ്‌വു അവര് തെ ചെറു
ആ ചെറുപ്പ് ചെറു പ്രായത്തിലെ ഏ ഏ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഈ പ്രായത്തിലാ അതിലും ചെറിയ പ്രായത്തിലും. ആക്കുനുണ്ട് കുട്ടികളെ അങ്ങനെയൊക്കെയാണ് ക്ലാസ് എടുക്കനോല് പറഞ്ഞുത
അതെ
അങ്ങനെ ഉം അപ്പം സത്യം പറയ സത്യം പറയാണ് ഉം ഇപ്പൊ സ്കൂളിലേക്ക് മക്കളെ പറഞ്ഞയക്കാൻ തന്നെ പേടിയുള്ളൊരു കാലഘട്ടമായി മാറീട്ടിണ്ട്
അ അതെ അതെ
അതെ ഉം
എവിടന്നും എന്തും ഏഹ് കുഞ്ഞുങ്ങള് എന്താ കുഞ്ഞുങ്ങ എവിടന്ന് എന്ത് വേണേലും കിട്ടും എന്നുള്ളൊരവസ്ഥയായി അതിന് വേണ്ടി ഇപ്പൻ ഒരു ലഹരി ക്ക് കയ്യില് പൈസ മുടക്കാൻ ഇല്ലെങ്കിലും വീട്ടീന്ന് എടുത്തോണ്ട് പോകാനും മടി മക്കളാണ് ഇന്ന് വളർന്നു വരുന്നേ ല്ലേ അപ്പ ആ യുവ തലമുറയാണ് ഇന്ന് ഏഹ് എന്താ കല്യാനൊക്കെ കഴിഞ്ഞും അവരുടെ ആ ലൈഫ് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോക്കോണ്ടേയിരിക്കുന്ന് ആ ജീവിതം ആ ജീവിതത്തിലുടനീളം അവര് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഇങ്ങൻത്തെ കാര്യങ്ങളുടെ എല്ലാ അടിമകളാണ് ഇന്ന് ആൺ പെൺ വ്യത്യാസം ഇല്ല ഈ കാര്യത്തിൽ കാരണം ആണുങ്ങൾ കഴിക്കുന്നതിനൊപ്പം തന്നെ കഴിച്ചു നിൽക്കുന്ന പെൺപിള്ളേരും ഉണ്ട് ഇന്നത്തെ കാലം.
ഉണ്ട് ഉണ്ട്
ഇതൊ ഒക്കെ എന്തോ എന്താ ഈ മദ്യം എന്ന് പറയുന്നത് അല്ലെങ്കില് ഇതൊക്കെ കഴിച്ചില്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ തലമുറ ആവില്ലാന്നൊരു ചിന്തയും കൂടെ അതിന്റെ ഇടക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു.
ആണ് ഏറ്റവും നല്ലത് ന്നാണ് അവര് ചിന്തി
അവര് ചിന്തിക്കാ അല്ലെങ്കിൽ മ മറ്റൊരാളുടെ മുന്നിൽ ഞാൻ കുറച്ച് നല്ലതായി കാണാൻ അല്ലെങ്കിൽ അവര് എന്നെപ്പറ്റി നല്ലത് വിചാരിക്കണം ഇങ്ങനെ ഓ ഇവൻ ആഗ് ഇവൾ കൊള്ളാം അല്ലെങ്കി ഇവൻ കൊള്ളാം എന്ന് മറ്റൊരാൾക്ക് തോന്നിപ്പിക്കുന്നത് ഇവരെയും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചത് കൊണ്ടാ ന്നുള്ളൊരു തെറ്റായ ധാര ആ അവരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് കൂടുതലും അതെ അതുപോലെ തന്നെ ആഹ് എന്താ പറയാ ഉം ഈ ഒരുപാട് വാർത്തകളൊക്കെ ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ എന്താ ഉം ഈ ഇന്നലെയും വാർത്ത വെച്ചതേ കേട്ടത് അങ്ങനെ ഈ വാർത്ത തന്നെയാണ് കാരണം എം- ഈ അപ്പൻ അപ്പൻ കുഴിച്ചിട്ട മക്കൾ ഏതാന്ന് അറിയത്തില്ല പെൺകൊച്ചാണെന്നെങ്കിൽ പെങ്കൊച്ചിന്റെ കാര്യവേ തീരുമാനമാകും അങ്ങ അങ്ങനെയ ആയി കാരണം ഈ ലഹരിക്ക് അടിമപ്പെട്ടു കഴിഞ്ഞാല് ചുറ്റുമുള്ളത് ആരാണോ എൻ ആ അവരുടെ സ്വന്തം ചോരെയാ മുന്നിൽ നിൽക്കുന്നെന്നോ ഉള്ള തിരിച്ചറിവ് വലിയ പ്രായമുള്ള ആൾക്കാർക്കും ഇല്ലാതായി തുടങ്ങി അതെ ഒരു പതിനെട്ട് വയസ്സ് ഏ ഉം മറ്റോ ഉള്ളരു കഴിഞ്ഞ ദിവസം ആ അപ്പൻ എന്തോ പീഡപ്പിച്ചുന്ന് പറയുന്നത് കേട്ട് അതുപോലെ എ എന്തുകൊണ്ടാണ് നേരെ ചുവ ഉള്ള ഒരു മനുഷ്യന് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ഒന്നെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ലഹരി വസ്തുക്കളുടെ അടിമയായിരിക്കാം അതിൽ നിന്ന് പുറത്ത് കടക്കാൻ ഇപ്പം ഈ ലഹരി വസ്തുക്കളും പുറത്ത് കടക്കാനായിട്ട് ഒരുപാട് ആശുപത്രികളും ചികിത്സകളും ഒക്കെ മുന്നോട്ട് തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയില് കൂണുപോലെ ആശുപത്രികളായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് അല്ലെ പക്ഷെ പക്ഷെ അവരും കച്ചവടമാണ് അതായിത് ഇവിടെ വന്ന ഏഹ് നിനക്ക് മദ്യത്തിൽ നിന്ന് മാറാം അല്ലെങ്കിൽ ഇവിടെ വന്നാ ഈ മരുന്ന് കഴിച്ചാ അല്ലെങ്കിൽ രണ്ടായിരം ആയി മൂവായിരം നാലായിരം രൂപയുടെ മരുന്ന് കഴിച്ചാ നീ രക്ഷപ്പെടൂന്നാണ് പറയുന്നത് പക്ഷെ പക്ഷെ എന്റെ അഭിപ്രായത്തിൽ മദ്യപിക്കുന്ന ഒരാള് ആ സ
പറ്റില്ല
മയക്കുമരുന്ന് ഉപയോ ഉപയോഗിക്കുന്നോർക്ക് വേറൊരു വിഷയം കൂടിയുണ്ട് എന്നാന്ന് ചോച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കൂടെയുള്ള കൂട്ടുകാരെ തൃപ്തിപ്പെടുത്താതിരിക്കാനും പറ്റത്തില്ല ഇത് ഉപയോഗിക്കാതെ അവരെ തൃപ്തിപ്പെടുത്താനും പറ്റത്തില്ല അപ്പം അവരുടെ സന്തോഷത്തിന് വേണ്ടി ഇവർ അങ്ങനായി തീരുവാനാങ്ങ
കാലത്ത് അതന്നെ അത് പെൺകുട്ടികളും കണക്കാണ് ആ ആൺകുട്ടികളും കണ
അതെ അതെ അയിനെപ്പറ്റി കൂടുതൽ പറഞ്ഞോ ചേ
അഭിപ്രായങ്ങൾ പറഞ്ഞാല്ല് ഞമ്മളിപ്പോ ഈ ടി വി യിലൊക്കെ വാർത്തയിലൊക്കെ ഓരോ അഭിമുഖം കാണുമ്പോഴൊക്കെ നമ്മൾ തരിച്ചു പോവാണ് ഓരോ കുട്ടികള് അനുഭ ഓല അനുഭവത്തിലൂടെ വന്നു പെട്ടതും ഇതൊക്കെ കേൾക്കുമ്പൾ കൈയും കാലുമൊക്കെ ത വേറെച്ചിട്ട് എന്താ ചെയ്യേണ്ടി അറിയില്ല അങ്ങനത്തെ അനുഭവങ്ങളാണ് ഓരോ ഓരോരുത്തർ വന്ന് കാട്ടണതും ഇ അമ്മമാരെ അച്ഛമാ അച്ഛന്മാരെയും അമ്മമാരെയൊക്കെ ഭീഷണിപ്പെടുത്തി വാങ്ങി കൊണ്ടുപോണതും അത് കിട്ടി ട്ടാ ഞാല് എന്താ ണതും അതൊക്കെ അങ്ങോട്ട് കാണുമ്പളെ കണ്ടിട്ടുണ്ട് മാലക്കും വാണ്ടിട്ട് അഹ് ചെയിന് വാണ്ടി
അഹ് എത്ര വർഷം പെറ്റ് എത്ര വർഷം ചുവന്നോണ്ട് നടന്ന് പെറ്റ് വളർത്തി വലുതാക്കി ഒരു
ഒരുവിധം ഞാനെന്ന ഭാവം എത്തിപ്പം എല്ലാം കൈപ്പിടുത്തിയില് ഒതുങ്ങി കഴിഞ്ഞപ്പോ കൂടെഉള്ളവരെ വേണ്ടന്നുളൊരസ്ഥയായി ആഹ് ഞമ്മ എന്റെയൊക്കെ കലാഘ കൂട്ടത്തില് ഞങ്ങളൊക്കെ ഒരുമിച്ച് ന ച്ചെ കുട്ടികളും എല്ലാരും ഒരുമിച്ച് നടന്ന് കളിച്ച് വളന്ന നീ ഇപ്പത് ത്ത കാലത്ത് ഒരു പെങ്കുട്ടിനേം ആങ്കുട്ടിനേം ഒരുമിച്ച് വിടാൻ പറ്റോ ഇങ്ങനെ ലഹരിയായിട്ട് ആരാണ് എന്താണെന്ന് അറിയാതെ ഉം പേ ഞങ്ങളൊക്കെ ക എഹ് ഞങ്ങ ഞങ്ങളൊക്കെ കളിച്ചിരുന്ന വൈകുന്നേര ഏതായാല് ഞങ്ങളെ അയൽവക്കത്തുള്ള കുട്ടികള് അത് ഞമ്മളെ ഒപ്പള്ളോൽ ഇണ്ടാവും മറ്റോലുണ്ടാവും എല്ലാവരും ഒരുമിച്ച് ആട് മേക്കാൻ ആടിന് ആട് വീട്ടിലൊന്നോ ഒരാടോ രണ്ടാടോ ഉണ്ടാവും അയ്‌ എല്ലാരുംപാട് ഒരുമിച്ച് അങ്ങട്ട് കേറിപ്പോയിട്ട് മലേക്ക് കേറിപ്പോയി എറങ്ങും. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ചെറിയ പെങ്കുട്ടിന അഞ്ച് വയസ്സായ പെങ്കു പിന്നെ പത്ത് വയസ്സായ ഒരാള കൂടെ വിടാൻ നമുക്ക് പേടിയണല് ഇൻ ഉം പേടി ക്കണ എന്തര് എന്തോ
ഉം പെൺകുട്ടികളെ മാത്രമല്ലന്നെ അങ്കുട്ടികളെ ഉപയോഗിക്കുന്നവര് ഒരുപാടുണ്ട് കാരണം ഈ ലഹരി കണ്ട് കഴിഞ് കഴിയുമ്പം ആണോ പെണ്ണോ അങ്ങനൊന്നും ഇൽ
ഉം അഹ് ആങ്കുട്ടിക ഉം ആങ്കുട്ടികളെ തെരഞ്ഞുനടക്കണോല് വേറോണ്ട് അത് വേറെ അത് അതും ഉം ഇന്ന് ഞമ്മുക്ക് മക്കള് പുറത്ത് പോയി വീട്ടിക്ക് തിരിച്ചെത്തിയെങ്കിലെ മനസ്സിനൊരു സമാധാനം ഉള്ളു അതാണ് ഏറ്റവും ഏറ്റ് ഏറ്റവും വലിയ ദദാണ് ഇഞ്ഞി ബൈക്കായാലും ബൈക്കിൻ്റെ ലഹരിയില് അങ്ങനെ പോ അതൊരു ലഹരിയാക്കി എടുക്ക മക്കളുണ്ട് വണ്ടി വണ്ടിഭ്രാന്തന്മാര് ഉം എങ്ങനെ എങ്ങനെ ഓല് പോണത് എങ്ങനെ എത്ര സ് പീഡാന്ന് ഓൽക്കന്നെ അറിയനില്ല അങ്ങനെക്കെ സംഭവി ക്കണതും
ഉം അതെ അതും ഈ ലഹരി ഉപയോഗിച്ചിട്ട് ഈ വണ്ടികൾ ഉപയോഗിക്കുന്ന ആൾക്കാര് എന്തെല്ലാം പ്രശ്നങ്ങളിലും കേസുകളിലു ആണ് പോയിപ്പെടുന്നത് എന്നിട്ടോ ബോധോ വെളിവുവോണ്ടോ വെളിവ് വന്നു കഴിയുമ്പോ അപ്പനും അമ്മയും കാശുണ്ടാക്കി പോയി കഷ്ടപ്പെടട്ടെറ
കഷ്ട്ടപ്പെട്ട് എറക്കികൊണ്ടുവന്ന് അയിന് എറക്കി കൊണ്ട് വരരുത് എന്നാ ഞാൻ പറയണത് അവിടെ കിടക്കട്ടേന്ന എന്റെ അഭിപ്രായം അ അതാണ് അതെ അങ്ങനെ നടക്കുന്ന പിള്ളേരെ
പോറകിൽ എപ്പോഴും താങ്ങാ പോയി നിന്ന് കഴിഞ്ഞാൽ ജീവിതകാലത്ത് അവർ നന്നാവുകോയി
നന്നാവൂല്ല കൊറച്ചോര് പഠിക്കണം ഞൻ എന്റെ അഭിപ്രായം അതാട്ടോ
അതെ പിന്നെ ഉണ്ടല്ലോ എന്റെ ഒരു അഭിപ്രായത്തി മദ്യത്തിനോടും മയക്കുമരുന്നിനോടും ഭയങ്കരമായിട്ട് അടിമപ്പെട്ട ഒരാളെ ഒരു കാരണവശാലും കല്യാണം കഴിപ്പിക്കരുത് ശരിക്കും പറഞ്ഞാ ഏറ്റോ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹവാ
വലിയ ചതി വലിയ ചതി അതാണ്
കാരണം നമ്മൾ അറിഞ്ഞോണ്ട് ഒരാളുടെ ജീവിതം തകർക്കാനായിട്ട് ഇട്ട് കൊടുക്കുവ അയിനാച്ചാൽ അവർക്ക് അവർക്കറിയാം ആ കുടുംബത്തിനറിയാം ഇവനൊരി ഒരിക്കലും ഇതിൽന്ന് മാറില്ല അല്ലെ മാറാൻ പറ്റത്തില്ല പക്ഷെ കെട്ടിക്കയറി വരുന്ന ഒരാൾക്ക് ജീവിതത്തിൽ ചിന്തിക്കാൻ പോലും പറ്റില്ല അറിയുന്നുണ്ടാവില്ല ഇങ്ങനെ ഒരു കാര്യത്തെ പറ്റി ആ ആള് വന്നു കഴിഞ്ഞ് ഈ ഫ്രസ്ട്രേഷന് അല്ല ഈ ബുദ്ധിമുട്ട്കളിൽ കടന്ന് പെട്ട് ആരോടെലും പറയാൻ പറ്റുമോ ഇറങ്ങി പോവാൻ പറ്റുവോ ഒരു ജീവിതം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സഹിച്ചല്ലേ പറ്റുള്ളൂ ഇപ്പൊ ഞാൻ പറയാം ഉദാഹരണത്തിന് എന്റെ ഒരു കൂട്ടുകാരി കഴിഞ്ഞ ദിവസം പുള്ളിക്കാരി കല്യാണം കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മാസം നാല് മാസം ആയുള്ളൂ പക്ഷെ കല്യാണം കഴിഞ്ഞ് ഒരു ഒമ്പത് വർഷമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരാ പക്ഷെ പുള്ളിക്കാരിക്ക് കല്യാണം കഴിഞ്ഞ് രണ്ടാം മാസം പുള്ളാരിക്ക് മനസ്സിലായി മൊത്തത്തിലും
ഒമ്പത് വർഷം ഒമ്പത് വർഷം സ്നേഹിച്ചിട്ടല്ലേ
സ്നേഹിച്ചിട്ട് ഒമ്പത് വർഷം സ്നേഹിച്ച ആളെ പുള്ളിക്കാരിക്ക് ഡയറക്റ്റ് അറിയുന്നില്ല നേരിട്ട് അറിയുന്നില്ലല്ലോ ആളുടെ രീതി വിളിക്കുമ്പോ ആളെപ്പോഴും ഉണ്ട് കാണുമ്പോഴും ആള് ഡീസന്റ് ആണ് കൊഴപ്പൊന്നുല്ല അങ്ങനെയുള്ള രീതിയിൽ പുള്ളിക്കാരി കല്യാണം കഴിച്ചു വന്ന കഴിയുമ്പോൾ എല്ലാം റെഡി ആവും ഓക്കെ ആകും എന്നൊക്കെ വിചാരിച്ച പുള്ളിക്കാരി കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഇന്നലേം കൂടി എന്നെ വിളിച്ചിട്ട് സങ്കടം പറഞ്ഞേള്ളൂ കാരണം പറയുമായിരുന്നു എന്നെ ഒരു അതായത് സംസാരിക്കുന്ന രീതി പോലും മാറിപ്പോയിയാളുടെ എന്ന് വെച്ചാ എം ഡി എം എ പോലുള്ള ലഹരികളാ ഉപയോഗിക്കുന്നത് ആളാ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തിരിച്ചു കൊണ്ടുവരാൻ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ലെന്നു പറഞ്ഞാ ഇതിന്റെ പീക്ക് ലെവൽ അങ്ങനെ ഇങ്ങേ അറ്റം എത്തി ആള് ഇനി ആളെ പുറകോട്ട് ഇട്ട് കൊണ്ട് വരാന്നു പറയുന്നത് പാടല്ലേ പിന്നെ കൂടെ ജീവിക്കുന്നവരുടെ ജീവിതം കട്ടപ്പുകയായിന്ന് കൂട്ടിയാൽ മതി അതെ
ശ്‌ക്‌ കുറച്ച് സമയം കൂടി ഉള്ളൂ നമുക്കെന്നാ ഏഹ് ആഹ് ലഹരി മൂലം ഉണ്ടാകുന്ന എന്താ പറയന്നെ കുടുംബ പ്രശ്നങ്ങളെ കുറച്ച് പറയാം അല്ലെ
ആ പറഞ്ഞോളൂ
ആ ചേച്ചി എന്നാ അതിനെ കുറിച്ച് സംസാരിച്ചോ
പിന്നെ ഞാൻ പറയ് ഞാൻ പറയുന്നത് അങ്ങെനെ ത്തെ മാ മക്കളെ കണ്ടാൽ രക്ഷിതാക്കൾ അല്ലെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കരുത് എന്നിട്ട് അവർക്കൊരു സ്വയം ബോധ ധം വരണം ഞാൻ എന്റെ അഭിപ്രായം അതാണ് ആ എന്നെങ്കിൽ അല്ലാ അതെ ഒരു പെൺകുട്ടിനെ കൊണ്ടയി ചതിക്കുകയാണല്ലോ അവര് ചെയ്യുന്നത് നമ്മുക്ക് അറിയുന്ന അറിയുന്ന രക്ഷിതാക്കളാണെങ്കിൽ ഒരിക്കലും അങ്ങനതോർക്ക് അത് തീർത്ത് പറയ മക്കളോട് നിങ്ങളിങ്ങനെ ചെയ്യുന്നണ്ട് ഒരു കുട്ടി ഭാവി ഇല്ലാതാക്കാൻ ഞങ്ങൾ ഇല്ലന്ന് പറഞ്ഞ്ക്കാണ്ട് അങ്ങനെ ചെയ്യണം ശരിക്കും തൻന്റെ ആ ആ തന്റെടൊള്ള രക്ഷിതാക്കള് അങ്ങനെ പറയണോ അച്ഛനും അമ്മയാണെങ്കിൽ ഉമ്മയും പാപ്പയും ഓക്കേ ആണെങ്കിൽ അങ്ങനെ പറയണം ഇത് ഒഴിവാക്കിയിട്ട് വാ ഞങ്ങളാൽ ഞങ്ങളേതായാലും ഇതില് അൻറ്റതിൽ സ സഹിച്ചു നൽക്കണം അ അതുപോലെ ഒരു പെൺകുട്ടീൻതിൽ ജീവിതം മില്ലാതെയാക്കാൻ ഞങ്ങൾ അങ്ങന ഒരു മുൻകൈ എല്ലാം രക്ഷിതാക്കളും ണം ഇങ്ങനെ ഉപയോഗിക്കണ രക്ഷ എടു ക്കണ ഉപയോഗിക്കണ മക്കളെ രക്ഷിതാക്ക മക്കള എടുത്താൽ അത് നല്ലൊരു തീരുമാനമാവും
ആഹ അപ്പൊ നമ്മുടെ സമയം കഴിഞ്ഞിട്ടുണ്ടേ
എന്നാ ശരി നന
ഓക്കെ ആ
ഉം